ആഹ് കിട്ടി
ഹലോ
ഹലോ ആഹ് ശരിയായി പറഞ്ഞോ
ആഹ് അതെ അതെ ഉം ഫുഡൊക്കെ കഴിച്ചോ ആഹ്
ആഹ് ഫുഡൊക്കെ കഴിച്ചു പ്പവ്ടെ വെയിലൊക്കെ ആയി വരുന്നു വൈകുന്നേര വായപ്പോയ് ഇത്രേം സമയ ആയി വൈകുന്നേരം ആയില്ലയോ അന്നേരം വെയിലായി ഒരു പ്രയോനവും ഇല്ല ഉം പ്രയോനം ഉണ്ടേ കൊഴപ്പൊ ഇല്ല വെയ്ല് നേരത്തെ ഒക്കെ വെയിലൊക്കെ ആയിക്കഴിഞ്ഞാ ഒന്ന് തുണിയൊക്കെ പെർക്കി ഒണക്ക ഇതൊന്നു ഇല്ല
ആഹ് ഇന്നിപ്പം മഴയൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് വേഗം നമുക്ക് തുണിയൊക്കെ കഴുകി ഒണക്ക ഇനിയിപ്പോ
തൊട്ട് മിക്കാവാറും സൂപ്പറായിരിക്കും നാളെ തൊട്ട ശരിക്കും യെ ഇടവപ്പാതി തൊടങ്ങണ്ടിയേത് സ്കൂള് തൊറക്കുമ്പഴത്തേക്ക് തൊടങ്ങണം ഉം ഇപ്പ ആദ്യ ആവുവല്ലേ
മഴയായിരിക്കാം അതുകൊണ്ട് ഇന്നെല്ലാം ഒരുവിധം ഒണക്കിറ്റെട്ക്ക്ണേണ് ഞ്പൊ സ്കൂളുംകൂടെ തൊറന്ന് കഴിഞ്ഞഴിഞ്ഞാ പിന്നെ നോക്കണ്ട അപ്പൊ ഒന്നൂടെ നല്ല മഴ യായിരിക്കും
ആഹ് അതെ ആ ഒര് മഴയായിരിക്കും
ഉം അതെ അതെ അതെ
പിന്നെ
പിന്നെന്താണ് വിശേഷം
പിന്നെന്താ
ഹ് ഞാനിങ്ങനെയൊന്ന് ആഹ് വെക്കേഷന് എങ്ങും ഇവ്ട്ന്ന് പോ എനിക്ക് പനിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്ക്യയായ്ര്ന്നു കുറച്ച് ദിവസം
ഏ സൗ
ആഹ് അപ്പൊ അങ്ങനെ ഹോസ്പിറ്റ് അഡ്മിറ്റ് ആയി ആഹ് ഇല്ല വെക്ഷണായിട്ട് എടേം പോയൊന്നും ഇല്ല പിന്നെ അട്ത്ത് ഞങ്ങളെ ഇവിടെ ഒരു സ്ഥലമവു ണ്ട് മറ്റേ പാർക്ക് പോലെ അങ്ങനെ പോയതേ ഉള്ളു
ആഹ്
അല്ല ഒന്നും എങ്ങ്ട്ടും പോയിട്ടൊന്നും ഇല്ലാരുന്നു അവടെ പോയോ എവിടേലും ഒക്കെ
ഓരോ ആഹ് ഓരോ രണ്ട് വട്ടം പോയി അങ്ങനെ ഉള്ളു എല്ലാവട്ടം പോകുന്നാലും ഒങ്ങും പോയില്ല ഏട്ടം ഒന്ന് ഒരു ഒരു സ്ഥലം കണ്ടു പിന്നെ ഒന്ന് ഒരു ബീച്ചിലും പോയി അതേ ഉള്ളു
ആഹ് ഓക്കെ ഓക്കെ ആഹ് ബീച്ചി പോവുമ്പൊ തന നമുക്ക് സമയം പോവ്ന്ന അറിയില്ലല്ലൊ എന്തോ
സിനിമ കാണാൻ പോണ വെച്ച നടന്നില്ല പക്ഷെ ഈ സ്കൂളൊക്കെ തുടങ്ങിനും പറ്റത്തൂല്ല
ആഹ് ഞങ്ങള് പിന്നെ കൂ ഫ്രൺസ് എല്ലാം കൂട പോയാരുന്നു എന്തോ ആഹ് ഫ്രൺസ് എല്ലാം കൂടെ ഞങ്ങളന്ന് സിനിമ കാണാൻ പോയിരുന്നു ഉം നല്ല സിനിമയായിരുന്നു വാഴ സിനിമേ നല്ലതായിരുന്നു
കാണാ പോയോ
ആഹ് കാണാ പോയിരുന്നു ഞങ്ങക്ക് അടുത്തെന്നെ തിയേട്ട്രുണ്ട് അപ്പൊ ഞങ്ങളവ്ടെ പോയിരുന്നു കാണാൻ
ആഹ് ഞാ എല്ലാതും തീപിക്കണ്ട
നമുക്ക് കണ്ടോണ്ടിരിക്കാൻ എന്തോ
ഉം ട്ടീവീല് ഹോസ്റ്റാറി കണ്ട്
ആണോ ആഹ് ഓക്കെ ഓക്കെ നല്ല സിനിമയല്ലെ നല്ല ഒരു നമുക്ക് ഇഷ്
പോയി കാണുന്നത് ഒക്കത്തില്ലല്ലൊ ഒരിക്കലും തീയേറ്റ്രി കാണുന്നെ വേറെ രീതിയല്ലെ
ആഹ് തിയേറ്റ്ര കാണുമ്പൊ ഒരു പ്രത്യേക വൈബായിരിക്കും നമുക്ക് എല്ലാം സൗണ്ടും ആഹ് ഒരഫെക്റ്റും എല്ലാം കൂടെ ഒക്കെ ആവുമ്പൊ ഒരു പ്രത്യേക രസ പിന്നെ എല്ലാരൂടൊക്കെ പോവാണ് ന്നുണ്ടെങ്കില് ഒന്നൂടെ നമുക്ക് സന്തോഷാവും
ല്ല വേ വേറെല്ല പ എല്ലാരൂടെ പോവുമ്പൊ വേറെ രീതിയ ടി വി കാണുന്നതിനെക്കാട്ടി സുഖ പിള്ളാർക്ക് ഭയങ്കര സങ്കടായ്ര്ന്ന് കാണാ പോവാ പറ്റാത്തൊര് ഉം പിന്നെ അട്ത്ത് ദൃശ്യം ദൃശ്യം അ ഇനി ഒട്ടും പകത്തില്ല പോകാനെങ്ങും
ആഹ് ആഹ് അല്ലെങ്കി പിന്നെ ഈ ശനിം ഞായറും അങ്ങനൊക്ക വെര്മ്പൊ എന്തോ
ഓഹ് അതൊന്നും സമയം കിട്ടത്തില്ല പിന്ന ട്യൂഷനും കാര്യങ്ങളൊക്കെ അങ്ങല്ലെ പിള്ളാർക്ക് ഇപ്പൊ
ആഹ് അതും ശരിയാ ഐനിപ്പൊ സ്കൂളൊർന്നാ പിന്നെ പഠിത്തത്തിലോട്ടായിരിക്കും പിന്നെ എക്സാമുകള് വരുന്നു ഓണം
അല്ല ഓരോ ഓ ഓരോ പാഠം കഴിയുമ്പോ പിന്നെ എക്സാമ അല്ലെങ്കി തന്നെ അടുത്തോസം എന്തുവായാലും തിങ്കളാഴ്ചോസം വരുമ്പൊ ഭയ ങ്കര ഇതായിരിക്കും എന്തെങ്കിലൊരു എക്സാം കാണും ഏതെങ്കിലൊരു വിഷയത്തില് കാണും
ആഹ് ഇപ്പൊ ഇങ്ങനെ വെള്ളപ്പൊക്കൊ
അപ്പൊ അന്നെരാണെങ്കി എന്റെ പിള്ളാരെ എന്തിരീയ്യൊ ആഹ് ശനിം ഞായറും അന്നെരം പിള്ളാരെ വേറെ രീതിയങ്ങ് മാറും ആഹ് പഠിക്കാള്ള രീതി അങ് പോവും തിങ്കളാഴ്ച ഒരു എക്സാമുണ്ട് പിന്നെ അതെരെ ശ്രദ്ധിക്കത്തില്ല എല്ലാരും
ആഹ് പിന്നെ ഇപ്പം പഠിത്തത്തില് കാണല്ലെ എല്ലാരും കൂടുതലും ഫോക്കസ് കൊടുക്കുന്നേ അതാ
അതാണ്
പണ്ടൊക്കേന്ന് പറയുമ്പൊ സ്കൂളുകളിലൊന്നു അധികം നമ്മക്ക് പഠിക്കാനൊന്നും ഇല്ലാരുന്നു
അതെ ആഹ്
ഇപ്പം പിന്നെ പിള്ളാർക്ക് ഒരുപാട് പഠി ക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ വർക്ക്കള് പിന്നെ കൊറേ ആക്ടിവിറ്റീസ് ഒക്കെ കൂട്തല് ഒള്ളത് കൊണ്ട് കുട്ട്യൾക്ക് നല്ല പ്രയോജനാണ്
ദിവസങ്ങൾളായിക്കും അല്ല ശനിയാഴ്ച്ച ദിവസം ആ വെറൈറ്റി വേറെ കാര്യങ്ങള്ണ്ടല്ലോ സ്കൂള്ള് വേറെ ആക്ടിവിറ്റീസുണ്ട് പഠിത്തം അല്ലാതന്നെ കൊറേ സ്കേറ്റിങ്ങ് കേറ്റിംഗ് അല്ല ഫുട്ബോള് പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്
ആഹ് പി
പിന്നെ കൊഴപ്പല്ല പെമ്പിള്ളേ പെമ്പിള്ളേരാവുമ്പോ പിന്നെ ഡാൻസ് അങ്ങനെ വേറെ കാര്യങ്ങള് വയലിൻ ഗിത്ത അങ്ങനെള്ള കാര്യങ്ങള് വായിക്കാനും അങ്ങനെ പഠി ക്ക്യാനങ്ങ് പോവും പിള്ളേര്
ആഹ് അതെ അതെ അതെ അതൊക്കെ അപ്പ കൊർ ച്ചൂടെ നല്ലതായിരിക്കും കുഞ്ഞുങ്ങക്ക് അതൊന്നൂടെ നല്ലതായിരിക്കും അതൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് കൊർച്ചൂടെ ബെറ്റ്റായിരിക്കും കാര്യങ്ങള് അത്ങ്ങക്ക് സ്കില്ലും വ ളർത്താൻ നല്ല ഒരു ഉപകാരാണ് ഇങ്ങനെ സ്കൂളുകൾ അത് പഠിപ്പിക്കുന്നത് കൊണ്ട് അതെ പിന്നെ എന്താണ് ഇനിയിപ്പം സ്കൂളിന്റെ എല്ലാം തെരക്കും കാര്യങ്ങളും അല്ലെ ഇനിയിപ്പോ രണ്ട് ഒരു മാസം അതിന്റെ ഒരു ഇപ്പൊ നമുക്ക് ഇത്രേം നാളും ഇല്ലായിരുന്നത് കൊണ്ട് വെക്കേഷനൊക്കെ ആയിരുന്നോണ്ട് ആ ഒരിതിലായിരുന്നു പിന്നെ ഇനിയാണെങ്കി സ്കൂള് തൊറന്നതോണ്ട് ഇനി രാവിലെത്തെ കാര്യങ്ങൾക് ഓടണം
അതാണ് രാവിലെ ഒമ്പോണി ആവുമ്പോത്തേക്കെല്ലാം ഒബാത് മണിയമ്പോ സ്കൂളിലേക്ക് പറഞ് വിടണ്ടേ ടെൻഷൻ ഇല്ലേ
ആഹ് അതെ അതെ അതെ അതുവരെ ഒരു നമുക്കൊരു എന്താ ടെൻഷനാണ് എന്താകു എ എത്ര മണിക്ക് എല്ലാം റെഡിയ ആക്കി എല്ലാം കൊടുത്ത് വിട്ട് പിന്നെ ഒന്ന് എല്ലാം കഴിഞ്ഞൊന്ന് കട്ട കഴിയുമ്പോഴാണ് സമാധാനം ആവുന്നത്
സമാധാനം ആവത്തുള്ളൂ
പിന്നെന്താ
പിന്നെ എന്തുവാ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
എന്തോ കൃഷി അങ്ങനെള്ള കാര്യങ്ങൾ ഒന്നു ഇല്ല ചെടികൾ വ അവിടെ ചെടികളൊക്കെ വളർത്താറുണ്ടോ എന്തോ
അവിടെ ഇവിടെ ചെടികളെല്ലാം പോയി ചൂടാല്ലേ അപ്പ എല്ലാ ചെടികളും അങ്ങ് പോയി
ആഹ് ഇവിടെ നമ്മള് ചെടികള് എന്ന് വെച്ചാൽ എവിടുന്നേലും ഒക്കെ ചെറിയ ചെറിയ കമ്പളും കാര്യങ്ങളൊക്കെ കി ട്ട്മ്പ നമ്മള് ചെടികളൊക്കെ നോക്കും അത് കൃഷി കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമക്ക് ഇവടെ മരപ്പട്ടികളും അങ്ങനെയൊക്കെ ഉള്ളതു കൊണ്ട് അങ്ങനെയൊക്കെ കുറെ പന്നികളൊക്കെ ഇറങ്ങ കാ ട്ട് പന്നികളൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് കൊർച്ച്‌ ബുദ്ധിമു
ഇവിടെ ഒണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാവാ ഇവിടെ ഇവിടെ ഭയങ്കര ശല്യാ അതോണ്ടാ ഇവിടെ ഞങ്ങള് ഒരു കൃഷിയില്ല പാതിയൊക്കെ ആക്കിന്നൽ നിർത്തി വെച്ചേക്ക അപ്പൊ കണ്ണാതെ ശ്രദ്ധിക്കായിരിക്കും കെയാ നല്ലത് ഉം
ആഹ് വാഴയും കുറച്ചു കാര്യങ്ങള അല്ലാതെ വാഴ കുറച്ചുണ്ട് അത് പിന്നെ നമുക്ക് പിന്നെ മറ്റേ അല്ലാ
തോന്ന് നമ്മൾ സാധാ ഇങ്ങനെ വെക്കുന്ന വാഴകളൊന്നും അങ്ങനെ നശിപ്പിക്കാറില്ല പക്ഷേ ഏത്ത വാഴ വന്നു അവിടെ
ആഹ് ആഹ് അതെ അതെ അതെ ഇവിടെ കുറേ പേര് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അടുത്ത് ഇപ്പം അങ്ങനെ
അല്ല ഇപ്പം പന്നികളെ കൊല്ലാന്ന് പറയുന്നുണ്ടല്ലേ ഇപ്പൊ കൊല്ലാമന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അഓണ്ട് പിന്നെ പന്നിയൊക്കെ കൊല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പം.
ആഹ ഇപ്പൊ അങ്ങനെയൊക്കെ കൊറെ ഇതൊക്കെ വരുന്നുണ്ട് ഇനി ഇപ്പോ എല്ലാം നിയമം ഒരു കണക്കിന് നല്ല നല്ലതുമാണ് പിന്നെ ഈ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കൃഷികളൊക്കെ ആകുമ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു സങ്കടമാണ്. ഇതൊക്കെ നശിപ്പിക്കുന്ന കാണുമ്പോൾ.
മനുഷ്യന് ഒരു വിലയില്ലാതെ മൃഗങ്ങൾ മാത്രം ജീവിക്കുന്ന കാല ഇപ്പൊ
ആ അതെ അതെ അതെ
കാരണം മനുഷ്യന് എന്തു ചെയ്താലും കൊഴപ്പമില്ല. മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല എത്ര ഉപദ്രവിക്കുന്ന നല്ല പോലെ ഉപദ്രവിക്കുക പന്നി എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞൽ അത് വരുന്നത് കണ്ട ഒരു ഒരു ഓട്ടലോ ഉണ്ടല്ലോ ഭയങ്കര സ്പീഡിലല്ലേ പോന്നത് അത്. അതിന് ഒരു തട്ട് കിട്ടിയാമതി നമ്മൾ താഴെ വീഴും ആ സ്പീഡ് പോകുന്ന സമയത്തേ.
കുഞ്ഞുങ്ങൾ ഒക്കെയുള്ള വീടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് കുട്ടികളെ ഇറക്കാനും ഒക്കെ ഒര്
ഒരു വട്ട ഒരു വട്ടം ഇതുപോലെ ഇങ്ങനെ തിണ്ണൽ ഇരുന്നപ്പോ ഒരു സൈഡിയിന്ന് പോന്ന് സാധനം അത് കൂട്ടത്തോടാ നാലഞ്ചൊക്കെ ഉണ്ട് ഉ ആ ഭയങ്കാ ശല്യ.
ഇപ്പോൾ പേടി പുറത്ത് ഇടയ്ക്കൊന്ന് ഇച്ചിരി സന്ധ്യൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടും. കാര്യങ്ങളു ഒക്കെ വരും അന്നേരം.
ശരിയാ ശരിയാ അതാണ് എന്തൊരു പാടാ
അപ്പൊ കൃഷികളൊന്നും വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലേ ചെടികളും അത് ഇവിട പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ കേറി വര്കാ അങ്ങനെ കൂട്ടത്തോടെ അങ്ങനത് ട്ടത് എടയ്ക്കങ്ങാന് എന്തെങ്കിലൊക്കെ അങ്ങോട്ടു ഇങ്ങോട്ടു ഓടിയെങ്കിലേ ഒള്ളൂ. അല്ലാതെ വേറെ പോണില്ല ആ ഒരു ഇത് നമുക്ക് അതുകൊണ്ട് പിന്നെ അങ്ങനെ
ഇങ്ങനെ കാട് പിടിച്ച സ്ഥലങ്ങളാണ് കുടുംബശ്രീകൾ ഏറ്റെടുക്കുമായിരുന്നു നേരത്തെ കഴിഞ്ഞ എടക്കക്കെ ഞങ്ങളവിടെക്കെ കുടുംബ സ് സ്ത്രീകളെ ഇങ്ങനെ കാട് പിടിച്ച സ്ഥലങ്ങളെ ഏറ്റെടുത്ത് അവര് പിന്നെ കൃഷിയൊക്കെ ചെയ്യു ആയിരുന്നു. ഇപ്പ ഈ പന്നിയേളെ ഇപ്പ ഇങ്ങനെ വന്നൊക്കെ പിന്നെ ഇപ്പൊ അങ്ങനെ അങ്ങന കൃഷി വേ ഇങ്ങന ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നില്ല കാരണം വാഴ ചേ അങ്ങന ഒള്ള കാര്യങ്ങള് നട്ട് കഴിയമ്പ അത് മൊത്ത് നശിപ്പിക്കുകയല്ലേ അതുകൊണ്ട് ഇപ്പ അങ്ങനെ ഇപ്പ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊ ഈ വട്ടം ആണെങ്കി അതുകൊണ്ട്. നമ്മളില് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോ ഓണം അല്ലേ ഓണം ആയതൊണ്ട് ഇല്ല ഇല്ല ചെടി ഇല്ല ചെടി എന്താ ബിന്ദി ചെടി ഇല്ലേ? ഞങ്ങളിവിടെ കൃഷി ആഹ് കൃഷി ഭവനീന്ന്. ആഹ് കൃഷിഭവനീന്ന് വാ ഇത് അങ്ങണ്ട് വാങ്ങിച്ച് നടുവാന്ന് പറയുന്ന കേട്ടു. അപ്പം അത് അതിനുള്ള സ്ഥലങ്ങളെല്ലാം ഒതുക്കി വൃത്തിയാക്കി ഇട്ടേക്കുന്നു. എല്ലാം ഫുൾ കെട്ടി മറ ച്ച് പന്നീ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി കെട്ടിമറച്ച്. ഇപ്പൊ പ്ലൻ ഇടുന്നുണ്ട്. ആഹ് അപ്പ ആവുമ്പം ഓണത്തിന് ഓണത്തിന് നല്ലതല്ലേ.
ആഹ് ഓണത്തിന് ആഹ് കൊറേക്കെ നമ്മള് അങ്ങനെ അങ്ങനെ കൃഷി ചെയ്യുവാണെ പൊറത്തു നിന്നു വന്ന നമ്മക്ക് വരുത്തി ക്കിയോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ക്ക തന്നെ ഒരുപാട് പ്രയോജനം ഒള്ളതല്ലേ അത്.
ട്ട്താ അത് അത് തന്നെക്കെട് നമ്മക്ക് കാണ്ന്ന തന്നെന്നെ ഭംഗിയല്ലേ അത് നിക്കുന്നത് കാണാൻ ഒരു ഭംഗി അ നിക്കുന്നത് കാണുന്ന ഒരു ഭംഗിയെ
ആഹ് അതെ അതെ എല്ലാം കൂടെ പല കളർ ആകുമ്പൊ നമുക്ക് ഒന്നൂടി ഇഷ്ടപ്പെടും. അതെ
പക്ഷെ നമ്മുക്ക് അറിയ് തൈ കണ്ടിട്ട് നമ്മള് അറിയുന്നില്ലല്ലോ നമ്മള് ഏത് കളറാന്നുള്ള കാര്യം.
ആഹ് അതെ ആഹ് ആഹ് ആഹ് അതെ അതെ ഒരു ഒരുപാട് രണ്ട് മഞ്ഞയും ഓറഞ്ചും കളറൊക്കെ മിക് സായിട്ടൊക്കെ നടും മ്പോ ഒന്നൂടെ നല്ലതായിരിക്കും നമ്മ്ക്ക് അതും ചെറ്തെന്ന് പറയുമ്പ നമ്മള് വളമൊക്കെ ഇട്ടാ നല്ല വല്യ പൂക്കളാരിക്കും
പക്ഷെ നമ്മള് ഈ ഈ ഇങ്ങനെ ഈ ചെടി ന്ന് പറഞ്ഞാ നല്ല പൂവാ കാണാം വലുതു ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷെ നമ്മളാണെങ്കി ഇതിന്റെ അരിയാണെങ്കിലേ നമുക്ക് ഈ പൂമാല കിട്ടുന്നതൊക്ക കൊണ്ട് നമ്മള് അല്ലാ അത്തപ്പൂ ഇട്ടതിൻ്റെ ആ പൂവ് ഒന്ന് നട്ടതൊന്നും ഇല്ലാ പൊ ട്ടായിരിക്കും ഒന്നുപോലും കിളിയാശെ ഒത്ത്‌രീം ഭാഗിയായ്ര്ന്നു കിളിക്കോന്ന് പ്രതീക്ഷിച്ചേ ഈ ഭയങ്കര ഇഷ്ടാ ഈ ബന്തി പണ്ടൊക്കെ ആണെങ്കി പണ്ടൊക്കെ ആണെങ്കി ഞങ്ങളവിടെ ഒരു ബസ് ഒണ്ടാരുന്നു ആ ബസ്സിന്റെ മാല കൊണ്ടിടത്തില്ലായിരുന്നോ അതൊക്കെ ആണ് കിളിക്കു ആയിരുന്നു അത് വെച്ച് ഇഷ്ടം പോലെ പൂവൊണ്ടായിട്ടുണ്ട് അന്നക്കെ പക്ഷെ ഇപ്പൊ അതങ്ങ് ശരിയാവുന്നില്ല
അതെ എല്ലാം ഇപ്പം ആഹ് ഇപ്പം പിന്നെ പൊറത്ത് ത്തുന്ന് കൊണ്ടുവരുന്നുന്നത് കൊണ്ടാണ് കൊറച്ച് കൂടെ വലിയ ഇതായിട്ട് പെട്ടെന്ന് ഇതാവുകയും ചെയ്യും
ന്നാ പിന്നെ ശെരി ഓക്കെ
ആഹ് ശരി ശരി